ഹലോ
കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് എങ്ങന ഇണ്ടായിരുന്നു സുഖാണോ ആഹ് ഓക്കെ ആഹ് ഇവിടെ സുഖം തന്നെ മഴയൊക്കെ ഇണ്ടാരുന്നോ ഇന്ന്
ഇന്നും മഴയില്ല ഇന്നും നല്ല വെയ്ല്ല അവിടെയോ
ഇവിടെ രാവിലെ ഒക്കെ മഴ പെയ്തു ഇപ്പൊ ചെറിയ വെയിലൊക്കെ ഇണ്ട് ആഹ് ഫുഡൊക്കെ കഴിച്ചോ ആഹ് പിന്നെ വേറെ എന്തൊക്കെയുണ്ടായിരുന്നു ഇപ്പൊ എന്ത് ചെയ്യാ ഫ്രീ ആയിട്ടിരിക്കല്ലേ
ഞാനേ എന്താ കപ്പ കൊടുതിരുന്നു അതും കൂടെ വെ
കേക്കുന്നുണ്ടോ ഹലോ നെറ്റ് വർക്കിന് എന്തോ പ്രശ്ന തോന്നി
ഹലോ കേക്കുന്നില്ലേ
ഇപ്പൊ കേ ആഹ് കേക്കാം കേക്കാം നെറ്റ്വർക്കിന് എന്തോ പ്രശ് നതുങ്ങും തോന്നി ആഹ് ഹ ഹ അത് നന്നാക്കാരുന്നു
ആ വെയ്റ്റ് ആ ഒണ്ടാക്കി കഴിഞ്ഞു
ആഹ് എന്താക്കീത പ്പം വേവി
വേവിച്ചു ആഹ് അരപ്പിട്ട് വേവിച്ചു
ഉം പിള്ളേരൊക്കെ സ്കൂളിൽ പോയോ
ആഹ് ഒരാളെ ഒള്ള് അവൻ സ്കൂളി പോയി
ആഹ് അങ്ങ ഒക്ക്യ
ആഹ് മക്ക ഒക്കെ സ്കൂളിൽ പോയോ
എനിക്ക് മക്കൾ ഇല്ല ചെറിയ കുട്ടിയ ബേബിയാണ് ഇലവൻ മന്ത്സ് ആയിട്ടെള്ളു അവൻ ഒറങ്ങു ആള് ഒറങ്ങുആണ്
ആഹ് വാശി അങ്ങനെ എന്തെലും ഒണ്ടോ അൾക്ക്
ആഹ് എന്നെ കാണണം എന്നുണ്ട് എണീക്കുമ്പം അത്രെ ഒള്ളൂ വേറെ പ്രശ്നം ഒന്നുല്ല
ആഹ് ഒറങ്ങിക്കോള്വൊ ഉച്ചയ്ക്കൊക്കെ
അങ്ങനെയല്ല ഒറക്കം കൊറവാണ് രാവിലെ ഇങ്ങനെ ആ കുളിച്ചിട്ട് ചെറിയ പനിയുണ്ട് അപ്പോം ആഹ് അങ്ങനെ കൊറച്ചേരായി ഒറങ്ങീട്ട് പിന്നെ അമ്മയ്ണ്ട് അമ്മ നോക്കും എണിര്മ്പം
ആഹ് ആഹ് ഹോം എന്താ ഇംഗ്ലീഷ് മരുുന്നാ കൊടുത്തെ കുഞ്ഞിന്
ആഹ് അതെ അതെ അതെ ഇംഗ്ലീഷ് മര്ന്ന് പനിയുടെ ഹോസ്പിറ്റലിൽ കാണിച്ചാരുന്നു രണ്ട് മൂന്ന് ദിവസായി തൊടങ്ങിയിട്ട് അപ്പം ആദ്യം ഇങ്ങനെ പാര സെറ്റമോൾ ഒക്കെ കൊടുത്തു പിന്നെ ഈ ടെമ്പറേച്ചർ മാറുന്നില്ല അപ്പൊ പിന്നെ ഒരു ആ രണ്ട് മൂന്ന് മരുന്നുണ്ടായിരുന്നു അതൂടെ കൊടു ത്തു വൈറൽ ഫീവർ എന്തോആന്ന് പെട്ടെന്ന് ഒരുസം ടെമ്പറേച്ചർ വന്നതാ
ആഹ് ആഹ് ഉം
അപ്പ അങ്ങനെ
ഉച്ചക്കത്തെക്കുള്ളതൊക്കെ ആയോ
ആഹ് ആയി ആയി ആയി പിന്നെ സ്പെഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ല ദേ ഇന്നലത്തെ ആ സംഭവങ്ങളൊക്കെല്ല രസം വെച്ചു അത്രേ ഒള്ളൂ ബാക്കി ഇന്നലത്തെ ഫുഡൊക്കെ ഉണ്ടാരുന്നു സൺ‌ഡേ ആ അപ്പൊ ചിക്കൻ അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാരുന്നു ചിക്കനുണ്ട് മീൻ വറക്കാനുണ്ട് ഉം അങ്ങനെ ഉം അങ്ങനെ ചോറൊക്ക ആയോ ഉച്ചക്കത്തേക്ക് കഴിക്കാറായോ
ചോറൊക്കെ ആയി രാവിലെ ആ മോന് സ്കൂളി കൊണ്ടോണ്ടോണ്ട് എല്ലാം രാവിലെ ആയി
ആഹ് ആഹ് ആഹ് ഹാ ഓക്കെ ഇപ്പൊ ഇന്ന് സ്പെഷ്യൽ എല്ലാം ഉണ്ടാരുന്നോ
അപ്പൊ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പ പപ്പ വാങ്ങിക്കൊണ്ട് വന്നതാ നാടൻ കോഴിയില്ലേ നാടൻ കോഴിനെ വങ്ങിക്കൊണ്ട് വന്ന് റെഡിയാക്കി തന്നിട്ട് ചേട്ടായി പോയതാണെ അപ്പൊ എന്നോട് പറഞ്ഞു വ് വെളുത്ത് വരുമ്പോഴത്തേക്ക്‌ എല്ലാം റെഡിയാക്കാൻ പറഞ്ഞു അപ്പൊ മൂന്ന് മണിയൊക്ക ആകുമ്പോത്തേക്കും എത്തും അപ്പഴത്തേക്ക്‌ ഞാനെല്ലാം റെഡിയാക്കുവാരുന്നു
ആഹ് ആഹ് ഹ താമസിച്ച കഴിക്ക മൂന്ന് മണിക്കൊക്കെ ആന്നോ ഫുഡ് കഴിക്കാ അതൊ നേര
ആഹ് അങ്ങനല്ലാ അവര് പണിയുടെ എടെ പണിയൊക്കെ ഒരുവിധം ഒതു ഇങ്ങനെ തുരിശടിക്കാൻ പോവാണിപ്പഴേ അടയ്ക്യാക്കെ അപ്പൊ അത് പണി ഒതുങ്ങീട്ട് ഭക്ഷണം രാവിൽത്തെപ്പഴെങ്കിലും കഴിക്കും പിന്നെ വന്നിട്ടുച്ചയ്ക്കത്തെ കഴിക്കുവുള്ളൂ ഇപ്പ മൂന്ന് മണിയാണേ മൂന്ന് മണി നാല് മണിയാണേ അങ്ങനെ ചായ കുടിക്കും അയ്നെടേല്
ആഹ് ആഹ് ആഹ് വെയിറ്റെയ്തിരുന്നു ഒന്നിച്ചാ കഴിക്കാ അതോ നേരത്തെ കഴിക്കോ ഇയാള്
ഞാൻ ചെലപ്പോ ചേട്ടായ്ടെ കൂടെ പോവും എന്താ ചേട്ടായി നല്ലോം വരാൻ വൈകാണെ ഞാൻ കഴ് ച്ചോളാൻ പറഞ്ഞു വിളിക്കും
ആഹ് ആഹ് ആഹ് മോനെത്രയിലാ പഠിക്ക്‌ണെ
മൂന്നാം ക്ലാസ്സില്
ആഹ് അപ്പ ഇരുന്ന് പഠിപ്പിച്ചൊക്കെ കൊടുക്കണ്ടേ വൈ
ആഹ് പഠിപ്പിച്ചൊക്കെ വേണം ആഹ് കൂടെ ഇരിക്കണം
ഉം ഓക്കെ അങ്ങനൊക്കെയാണ് ആഹ്
അങ്ങനെയൊക്കെ പിന്നെ കൊർച്ചേരം ടി വി കാണല് അങ്ങനെ
കാർട്ടൂണൊക്കെ കാണാറുണ്ടോ
ആഹ് കാണാറുണ്ട് അവന്റെ ചാനലൊന്നും മാറ്റാൻ സമ്മയ്ക്കത്തില്ല
ആഹ് ആഹ് ആഹ് ആഹ് ഫോണൊക്കെ ഫോൺ യൂസ്ചെയ്യാൻ വാശിയൊക്കെ ഉണ്ടോ
ഒണ്ടൊണ്ട് അരമണി ക്കൂറുണ്ട് അരമണിക്കൂറ് കൊടുക്കും അനാത്തി കൂടുതൽ കൊടുക്കത്തില്ല ഞാന് ആഹ് സ്കൂള് വിട്ട് വരുമ്പഴേ വാങ്ങും ഞാൻ പറയും ഇത്ര സമയാവുമ്പോ തിരിച്ചെറണട്ടോന്ന് പറയും സമയം പറഞ്ഞു കൊടുക്കും അപ്പൊനിക്ക് തിരിച്ചു തരും
ആഹ് ആഹ് ആഹ് ആഹ് ഈ ഫ്രീ ആയിട്ടിരിക്കത്തില്ലേ പ്പന്താ ചെയ്യാ ഈ എല്ലാരും പോയി കഴിയുമ്പോ ഒറ്റക്കിരിക്കില്ലേ
ഞാൻ ഫോണ് നകത്ത് ഇങ്ങനെ നോക്കി ചുര്ദാറൊക്കെ തയ്ക്കാൻ നോക്കും അങ്ങനൊക്കെ
ആഹ് തൈക്കാറുണ്ട്
ആഹ് പാന്റൊക്കെ തയ്ക്കും ടോപ്പ് വെട്ടി വെച്ച്ട്ടേയൊള്ളു തയ്ച്ചിട്ടില്ലിതുവരേ എനിക്ക് എംബ്രോയിഡറിയ്യാൻ ഇഷ് ഇഷ്ട ഞാനങ്ങനെ വർക്കൊക്കെ ചെയ്യും ചുരിദാറേല്
ആഹ് ചെയ്ത് കൊടുക്കാറൊക്കെയുണ്ടോ
ഇല്ല എന്റെ ചുരിദാറ് ആർക്കും കൊടുത്തിട്ടില്ല ചേച്ചി ക്ക്‌ അനിയത്തിക്ക്‌ എനിക്ക് അങ്ങനൊക്കെ എന്റെ കസിൻസിന് മാത്രം കൊടുത്തിട്ടുണ്ട് പൊർത്തോട്ടൊന്നും കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ ആരിവർക്ക് ആരി വർക്ക് കൊർച്ച് കാലം പഠിച്ചിരുന്നു
ആഹ് ഹാ ഉം അത് നല്ല ബിസിനസാ ചെയ്തൂടെ ഇപ്പാൾക്കാരൊക്കെ
ഇപ്പൊ അങ്ങനാണല്ലോ അപ്പൊ ഞാൻ അത് കൊർച്ച് പഠിച്ചിരുന്നു
ആഹ്
കുറേ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അവരൊക്കെ പെട്ടെന്ന് പറയുന്ന കൊണ്ടേ
ആഹ് ഹാ ഇത്ര ദിവസത്തിനുള്ളിൽ കൊടു
ആഹ് ആഹ് നമുക്ക് എക്സ്പീരിയൻസില്ലാത്തതു കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ
അത് സാരല്ല ചെയ്ത് ചെയ്തല്ലേ പഠിക്ക
ആഹ് അപ്പങ്ങനെ ഇടയ്ക്കെടെക്ക് ങ്ങനെ എടക്കെടക്ക്‌ ഞാൻ എന്റെത് ചെയ്ത് ചെയ്ത് ടൈമ് ങ്ങനെ പെട്ടെന്ന് ആവുന്നു
ആഹ് ഉം മോനൊക്കെ എപ്പഴാ സ്കൂളീന്ന് വര
അവൻ നാലേകാലാവുമ്പഴ്ത്തേക്കും വരും
ആഹ് വന്നിട്ട് ഏഹ് അടുത്ത് തന്നെയാ
എട്ട് കിലോമീറ്ററ്ണ്ട്
ആഹ് ഇപ്പൊ സ്കൂൾ ബസ്സിനാണോ പോന്ന അതോ
സ്കൂളിൽ നിന്ന് ജീപ്പ വര ഈ സൈഡിൽ നിന്ന് കുറച്ച് കുട്ടികൾ കുറവായതുകൊണ്ട് ജീപ്പാ വരും
ആഹ അപ്പൊ അവര് തിരിച്ച കൊണ്ടാക്കുകയും ചെയ്യും
ആഹ ഉണ്ട്ണ്ട് സ്വിമ്മിങ്ങ ഒക്കെ ഉണ്ട്
ആഹ് ആഹ ആഹ
ഉം ഇപ്രാവശ്യം എന്താ സ്കേറ്റിങ്ങ ഉണ്ട് സ്കേറ്റിങ്ങിന് കൂടുന്നന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുന്നു
ആഹ് ആഹ് ഹാ ഇപ്പൊ കൊറച്ച് തുടങ്ങിട്ടല്ലേ ഉള്ളൂ അല്ലേ
ആഹ് ആഹ് രണ്ട് ഒരു മാസ ആവുന്നു ര രണ്ടാഴ്ച കഴിഞ്ഞു
ആഹ രണ്ടാഴ്ച കഴിഞ്ഞു ഉം ഉം പിന്നെന്താണ് വൈകിട്ട് ഇവിടെ അടുത്ത് പിന്നെ സ്കൂളൊക്കെ ഉണ്ട്
ആഹ് ആഹ് ഞങ്ങളടെ ഉള്ളിലോക്കള്ള സ്ഥലമാണ അപ്പൊ ആണ് ഞങ്ങക്ക് ആന യൊക്കെ ഇങ്ങനെ വരും രാത്രിയിലൊക്കെ ഇടക്ക്
അതെയോ അപ്പൊ പ്രശ്നൊക്കെ ഇണ്ടാക്കാറുണ്ടോ ഹലോ നെറ്റ് വർക്ക് കട്ടായന്ന് തോന്നുന്നു കേൾക്കുന്നുണ്ടോ ഹലോ പോയോ
ഉ ഇല്ല ഇല്ല കേക്കുന്നു ആഹ ഉണ്ട്ണ്ട് അങ്ങനെ അങ്ങനെല്ലാം ഉണ്ട്
അല്ല പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഇവരൊക്കെ വീട്ടിലൊക്കെ വന്നിട്ട്
വീട്ടില് അങ്ങനെ പണ്ടൊരു പ്രാവശ്യം ഒരു ചേട്ടനെ ഇങ്ങനെ എടുത്ത് എറിയൊക്കെ ചെയ്തിരുന്നു അങ്ങനേതാലും സർജറി ഒക്കെ കഴിഞ്ഞു അങ്ങനെ
ഓ ഓക്കേ ആഹ ഇപ്പം ഭയങ്കര പ്രശ്നൊക്കെല്ല അല്ല ചൂട് കൂടിയ സമയത്ത് ഇതുങ്ങും
ഇപ്പ ചക്ക സീസൺ ആയത കൊണ്ടേ ഇത് ങ്ങനെ വരും
പുറത്തേക്ക് ഇറങ്ങൂല്ലേ
തറവാട്ടിലൊക്കെ ഇങ്ങനെ ചക്ക ഞങ്ങൾ തല വൈന്നേരം ഇട്ട് വെച്ചു രാവിലെ വേവിക്കാന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോ ചക്ക കാണല്ലേ ചക്ക ആന കൊണ്ട് പോയി
അയ്യോ പേടിയാവൂലപ്പൊ
ആഹ് പൊറത്തറങ്ങാൻ രാത്രി പൊറത്തറങ്ങനെ ആരോട് ഇറങ്ങരുത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെപ്പ ഇടെ ഫോറസ്റ്റുകർ ഇങ്ങനെ റണ്ട്സ് ണ്ട് എന്തെങ്കിലും ഉണ്ടേ വിളിക്കാൻ പറഞ്ഞിട്ട്
ആഹ് ഓക്കെ ഓക്കെ അപ്പം രാത്രിയില് കിടക്കുമ്പോഴൊക്കെ പേടിയാവൂല്ലേ
ആഹ് പേടിക്കണം നമ്മുടെ വീടിന്റെ മുറ്റത്തൂടൊക്കെ എന്റെ ആന്റിയടെ വീടിന് മുറ്റത്തൂടൊക്കെ പോവും
ആഹ് ആഹാ പകലൊക്കെ ഇറങ്ങും
പകലങ്ങനെ ഇറങ്ങത്തില്ല രാത്രി വെളുപ്പിൻ ഈ ആറ മണി അഞ്ച മണി ആ സമയത്തൊക്കെ ഉണ്ടാവും
ആഹ ആഹ്
അങ്ങനത്തെക്കെണ്ട് അത് അവിടെ വ വാഴക്കൊല തിന്നാന അങ്ങനെ എന്താ പിന്നെ കവിങ്ങ് വാഴ വാഴയുടെ ഉള്ളിലുള്ള അത് തിന്നാൻ വേണ്ടിയിട്ട് വാഴ നശിപ്പിക്കാൻ വരും കവുങ്ങ് അങ്ങനെ തെങ് മറിക്കും എല്ലാം നശിപ്പിക്കും
ആന്ന് ആന്നു ആഹ് ഞങ്ങടെ ഇവടെ ഞാൻ ശരിക്കും പക്കാ സിറ്റിയിലാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ സം മൊത്തത്തില് ടി വിയിലൊക്കെ കാണുമ്പോ ഇങ്ങനെ അയ്യോ ഇവടെ താമസിക്കുന്നവര് ഭയങ്കര പേടി ആവോലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്
ആഹ് ഇവിടെ പൊറച്ചേരം പിന്നെ ടൗൺസ് ഉണ്ട് അവരിങ്ങനെ ഓടിച്ചു വിടും
ആഹ് ആഹ് ഹാ ആഹ് ഞങ്ങിങ്ങനെ ഒരേ നമ്മള് ട്രിപ്പ് പ്പൊക്കെ പോയിട്ട് വരുമ്പോ തന്നെ ഈ വണ്ടി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആന ഇറങ്ങയിട്ടുണ്ടന്ന് പറയുമ്പോ തന്നെ നല്ല പേടിയാ അപ്പൊ നിങ്ങളെ ഒക്കെ സമ്മതിക്കണം
നല്ല മലയൊക്കാണ് അപ്പ കൊറച്ച് അങ്ങോട്ട് നിന്നാ പാടൊക്കെയാണ് അപ്പോ അങ്ങനെ ഇങ്ങനെ എറങ്ങി വരും മാനൊക്കെ കരയുന്ന് കേൾക്കാം നമുക്ക്
മാന് ആഹ് ആഹ് ഭയങ്കര വല്യ സൗണ്ട് അല്ലേ മാനിന് ഒരു വല്ലാ ത്ത സൗണ്ട് അല്ലേ
ആഹ് അത് കരയുന്നത് നമുക്ക് കേക്കാം
തിന്നാവാറുണ്ടോ
ആഹ് മലമ്പാമ്പ് അങ്ങനത്തെക്കെയുണ്ട്
കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വീനടുത്ത
ആഹ് ക ഇവിടെ ഇങ്ങനെ ഫോറസ്റ്റുകാര് പിടിച്ച് വേറെ കാട്ടിൽ കൊണ്ട് ഇട ഇങ്ങനെ വീടുകളിലക്കെ വന്നിട്ട് വീടിന്റെ സൈഡ് കൂടെ ഒക്കെ വന്നിട്ട് ട്ട് ഈ കോഴിക്കൂടിലൊക്കെ വന്ന് കോഴിനെ പിടിച്ചിട്ട് അങ്ങനൊക്കെ കൊണ്ടോവലുണ്ട്
ആഹ് അതെയോ ആഹ് പിന്നെ ഇവിടെ ഇങ്ങനെ ചൂടാകുന്ന സമയത്ത് വല്ല വിഷോള്ള പാമ്പൊക്കെ വരാറുണ്ട് ഞങ്ങ ഞങ്ങളുടെ വീട്ടില് കഴിഞ്ഞ പ്രാവശ്യം ഒരു അണലി കേറിയിട്ടുണ്ട് വലിയ സൈസസ് ഉള്ളരു സാധനം ആ അതിനെ പിന്നെ നമുക്ക് ഭയങ്കര പേടിയ കണ്ടിട്ടില്ലല്ലോ ആദ്യായി ട്ടായിരുന്നു ഭയങ്കര വലുതായിരുന്നു ഭയങ്കര ഏഹ് വിഷോള്ള ഇതായിരുന്നു അപ്പൊ നമ്മൾ ഫോറസ്റ്റിനൊക്കെ വിളിച്ചിട്ട് അവര് വന്നിട്ട് ഫോറസ്റ്റ് ഗാർഡ് ഒക്കെ വന്നിട്ട് കൊണ്ട് പോയി
ആഹ് ആഹ് ഇവിടെ മലമ്പാമ്പ് സ്ഥിരം ഇങ്ങനെ വരും അപ്പൊ ഞാൻ അവര് വരും വിളിക്കുമ്പഴത്തേക്കും
ആഹ് ആഹ് ആഹ് ഓക്കേ ഇനി വൈകിട്ടത്തേക്ക്‌ ഫുഡ് ഒക്കെയോ
ച്ച് വെക്കും ഞങ്ങള് മൂന്നു പേരെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പല ടൈം വെക്കത്തില്ല ഒറ്റ വെപ്പാ
ആഹ് ഹാ ഹാഹ് ഓക്കെ ഓക്കെ ചോറ് തന്നെ ചോറാ
ആഹ് വൈന്നേരത്തേക്ക് ചോറ് ചെല ദിവസം ചപ്പാത്തി ഉണ്ടാക്കും അങ്ങനെ ഇതിപ്പോ കപ്പ ഉണ്ടാക്കി വരുന്നേ ചേട്ടായി ഇനി വരുമ്പോ കപ്പ വേവിക്കും അങ്ങനെ
കപ്പയുടെ കൂടെ എന്താ ചിക്കൻ അല്ലേ നല്ല കോമ്പിനേഷനാ ഇന്ന് ഇവിടെ രാവിലെ ചിക്കനും അപ്പവായിരുന്നു
ആഹ് ആഹ് ആഹ് ഇന്നലെ ഞായറാഴ്ച അല്ലായിരുന്നോ അപ്പോ എല്ലാം ഒരു വിധം എല്ലാരും ചിക്കനൊക്കെ വാങ്ങും
ആഹ് അതെ അതെ ഞായറാച്ച ചിക്കൻ ഇല്ലാത്ത
ആഹ്
എന്താ ഇങ്ങനെ? ആഹ് അവൾ ഫ്രീ ആവുമ്പോ വിളിക്ക് ശരിയാമി എന്നാ ഓക്കെ